എന്താണ് ആടന്നെ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല
അതെല്ലെ മഴ ഇണ്ടാ ഇവിടെ മഴ ചെറുതായിട്ട് തുടങ്ങി പിന്നെ കഴിഞ്ഞു
ആ അവിടെ മഴ ചാറിയ കൊണ്ടേയിരിക്കന്ന വലിയ മഴ ഇല്ലേനു
ആഹ് ഇവിടെ അത്യാവശ്യത്തിരി വലുപ്പത്തി പെയ്തു പിന്നപ്പ തന്നെ നിന്ന്
ആഹ്
ഹലോ ഏ കുട്ടി മടിലിരിക്കയാണ്
ഏ ഭക്ഷണം ഉണ്ടാക്കാത്തൊണ്ട് കൊഴപ്പല്ലല്ലേ
ആഹ് ഭക്ഷണം അങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കാത്ത കൊണ്ട് ഇനി രക്ഷേയില്ല
അതെ
കരച്ചലാണെങ്കിപ്പോ പാടായി പോവും
ആഹ് നിങ്ങളെ ഫുഡ് കയിക്കല് കഴിഞ്ഞില്ലേ
ഞങ്ങള് ഫുഡ് ഒരു ടീം കഴിച്ചോണ്ടിരിക്കണ് ഞാൻ കഴിച്ചോണ്ടിരിക്കാ നമ കൊച്ചണ ഇപ്പ കയ്യി കൊച്ചണി എടു
ആഹ് ഇനി അവളെ കഴിക്കഞ്ഞിട്ട് കഴിക്കാനാവൂലേ
അവള് കഴിക്കണ്ട് അത് ഇപ്പോ കഴിയും കഴിയാറായി അവളുടെ
ആഹ്
പിന്നെന്ന്നും ഫുഡൊക്കെ വാങ്ങിക്ക കൊണ്ടുവന്ന് ഇവിടെ വാങ്ങിക്കൊണ്ടന്ന് അപ്പ തന്നെ തിന്നോള്ളണം ഇച്ചിരി ഒരഞ്ച് മിനിറ്റ് തെറ്റാൻ പാടില്ല
ഏഹ്
ക്കല് പാത്രം പെറുക്കിവെക്കലും ഉമ്മ എടുത്തോ പറയല് കഴിഞ്ഞു
അതെ അച്ഛനില്ലേ അച്‌ഛനില്ലേ യിക്കാ
ഇല്ല ഞങ്ങള് രണ്ട് മക്കളും ഞാനും മാത്രേ ഒള്ളു
അതെ ആഹ് അങ്ങനെ
അപ്പ ഞങ്ങള് മാത്രേ ഒള്ളൂ അപ്പൊ ആഹ് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പഴത്തേനും പാത്രം നമ്മ കയ്യി പിടിച്ചോണ്ട് നിക്കണം
പാത്രംറെഡിയാക്കി ഇങ്ങനെ ഇടുക്കണല്ലേ
ആഹ് ആഹ് ഇച്ചിരി കൊതിയനാണ് മോൻ
പൊറത്തത്തെ ഫുഡ് വാങ്ങിയ കൊറച്ചധികം ഒണ്ടാവും
പൊറത്തൊക്കെ ഫുഡ്ന്ന് വെച്ചാല് ഗൾഫിലാറുന്നെ
ആഹ് ആഹ് ആഹ് അഞ്ചു കൊല്ലം ഒരുമിച്ച് നിന്നിട്ടാ വന്നേ
ഇല്ല രണ്ട് കൊല്ലെത്തുമ്പോ പോരും പിന്നെ മോളെ കല്യാണായിട്ട് വന്ന് പിന്നെ ആക്സിലന്റായി പിന്നെ പോകാൻ പറ്റിയില്ല
ആഹ് ആഹ് എന്നിട്ട് എന്തേ അ
ആക്സിഡന്റ് ആയി അവന്റെ കൈ ഒടിഞ്ഞ് പിന്നെ ഞാ ന്റെ കാല് നാല് സ്ഥലത്തൊടിഞ്ഞ് അപ്പൊ ഞാൻ കെടപ്പായി പോയി അപ്പൊ നോക്കാൻ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇടിച്ചത്
അയ്യോ
ഞാ മോൾടെ വീട്ടിലേക്ക് പോയപ്പോ ഇടിച്ചതാ മോളെ വീട്ടിലേക്ക് പോണ വഴി പകുതി എത്തിയപ്പ ഇടിച്ചു
ആഹ് ആഹ് എന്നിട്ട് നല്ല പരിക്ക് ഇണ്ടായിരുന്നോ
ആഹ് എനിക്ക് നല്ല പരിക്ക എനിക്ക് വല്യ കൊഴപ്പല്ല
ആഹ്
അവനൊരു മൂന്ന് മാസവൊക്കെ കഴിഞ്ഞപ്പോ സെറ്റായി ഞാനൊരു ഏഴു മാസവൊക്കെ കഴിഞ്ഞപ്പ ഞാൻ എണീറ്റന്നെ തൊടങ്ങിയത്
അപ്പൊ ആരാ നോക്കണ്ടായിരുന്ന്
രണ്ടു മാസം മോള് വന്ന് നിന്ന് പിന്നെ മോള് പോയി പിന്നെ മോൻ നോക്കി
ആഹ്
കല്യാണം കഴിഞ്ഞോ റ്റേണ്ടായള്ളൂ അപ്പ ബാപ്പേം ഉമ്മേം ഉംറക്ക് പോവും പറഞ്ഞ് അവരങ്ങട്ട് പോയി
ആഹ്
പിന്നെ അവള് വന്നില്ല പിന്നെ മോൻ നോക്കി പിന്നെ
അ ആഹ്
ആഹ് ഏഴ് മാസോക്കെ കഴിഞ്ഞപ്പോ കൊറേച്ചെ എണീറ്റ് പതുക്കെ പതുക്കെ വാക്കറിലൊക്കെ ഇങ്ങനെ എണീറ്റ് ഇതാക്കി തൊടങ്ങി
ആഹ് അതാണല്ലേ മുറ്റത്ത്ക്ക് എറങ്ങുമ്പോ വടി വേണന്നൊക്കെ പറഞ്ഞേ
ആഹ് ആഹ് അത് തന്നെ വടി പൊറത്ത്ക്കെറങ്ങുമ്പോ വടി വേണം പടിയൊന്നും എറങ്ങാൻ പറ്റില്ല അകത്തൊക്കെ നടക്കും മോന്റെ ഒരു അപ്പ തന്നെ ഓപ്പറേഷൻ ഉണ്ടെങ്കി വെരലാണ് ഒടിഞ്ഞത് വെരലുമ്മേണ് കൊണ്ടുവന്നവര് കുത്തിയത് ആഹ് ചെക്കൻ ഏതൊരു ചെക്കൻ അപ്പോന്റെ വെരലാണ് ഒടി ഞാൻ മോളിലേക്ക് തെറിച്ചു പോയിട്ട് താഴെ വ
ഓഹ് എന്തോരസ്ഥ
ആഹ് അപ്പൊ എന്റെ കാല് തവിട്ട് പൊടിയായി പോയി
ആഹ് ആഹ്
ഒടിഞ്ഞ് തൊടട എല്ല് പൊറത്തേക്ക് വന്ന് അയ്ന്റെ അപ്പുറ ത്ത് തന്നെ വേറൊരു ഒടിച്ചിലായി
ആരെടുത്താ മിസ്റ്റേക്ക് ഉണ്ടായി അവരെടുത്തോ
അവരാ ഓവർടേക്കഴ്ത് കേറി വന്നതാ കാറിന്റെ അറിയാതെ ഇടിച്ചതാണ്
എന്നിട്ട് അവര് പൈസ തന്നോ
ഏഹ് ഒന്നും തന്നൊന്നുമില്ല മൂന്നാല് ലക്ഷം രൂപ ഹോസ്പിറ്റലൊക്കെ ചെലവായി രണ്ട് പേര്ക്കും പറ്റില്ലേ
ആഹ്
പിന്നെ നാട്ടുകാരും ആൾക്കാരൊക്കെ ഞങ്ങ കല്യാണം കഴിഞ്ഞ ആ സമയ യിരുന്നല്ലോ ഞങ്ങളേല് ഒന്നും ഉണ്ടായില്ല നാട്ടാരൊക്കെ സഹായിച്ച് പള്ളിക്കാര് സഹായിച്ച്
ആഹ്
ങ്ങട് മുന്നോട്ട്
പിന്നെ
അതന്നെ മുന്നോട്ട് പോയി ഇവിടം വരെ എത്തി ഇനി എന്തേലും ഉണ്ടോ ബാക്കി അള്ളാട കയിൽതന്നെ
ഇത്ര ആക്കിയത് അള്ളല്ലേ അപ്പൊ ബാക്കി ഇനി അള്ള ശെരിയാക്കു
അതന്നെ
ഉം
ഒക്കെഅങ്ങോട്ട് മുന്നോട്ട് പോന്നു പിന്നെ അതിനിടേൽ വീണ്ടും പ്ര പ്രസവിച്ചു ഓള് പ്രസോവിച്ചപ്പോ ആശുപത്രിയിലൊക്കെ ഇങ്ങെ പോയിന്ന് ന്നപ്പോ ഭയങ്കര നീരായി നെൽത്തധികനേരം ഇടാൻ പാടില്ല നെൽത്തിട്ടനീര്വരും കാലിന്തന്ന ഈജൊരും കാലിന്
ആഹ് ആഹ്
നീര് വന്ന് മുറ്റി നിക്കാന്ന് ഇപ്പൊ കൊറച്ച് നീര് കൊറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം
ഓള അമ്മായിമാക്ക് കൊഴപ്പൊന്നുംല്ലല്ലോ
ഓള അമ്മായിമ്മക്ക് ക്യാൻസറാ
ആഹ് ആഹ് അതെവിടെ
അത് പെരുമ്പാവൂര്
അതല്ല കൻസർ ഏത് ഭാഗത്താ
കൻസർ വയ്യറ്റിൽ തോണ്
ആഹ് അതിപ്പോ എത്രായി
തിപ്പൊ കൊറേടായി ലാസ്റ്റ് സ്റ്റേജ് എങ്ങാണ്ട്വാ
ആഹ് ആഹ് കെടപ്പാണോ
അങ്ങനെ അമ്പ കെടപ്പല്ല ടോയ്ലറ്റിലൊക്കെ പോ
ഓപ്പറേഷൻ കഴിഞ്ഞതാ
ഓപ്രഷനൊന്നും കഴിഞ്ഞില്ല ലാസ്റ്റ് സ്റ്റേജ ആയപ്പോഴാണ് അറിഞ്ഞത് തന്നെ
ആഹ് ആഹ്
അറിഞ്ഞത് തന്നെ ലാസ്റ്റ് സ്റ്റേജ ആയപ്പോളാ അപ്പഴത്തിനൊക്കെ ഒരുവിതോ ഇപ്പൊ
ഞ്ഞി ഒന്നും ചെയ്യാൻ പറ്റണ്ടാവില്ലല്ലേ
ഒരു സെക്കൻട്ടാ ആഹ് പറഞ്ഞു അപ്പഴ ത്തിനൊക്കെ സ്റ്റേജൊക്കെ പോയി നാലാം സ്റ്റേജിലേക്കായി
അതെ
ആഹ് അപ്പാ അങ്ങനെ നിക്കണേണ് ഇപ്പം.
ആഹ് അവ്ടെ ആരെക്കേള്ളത് ഓളെ കെട്ടിച്ചോട്ത്ത്?
ഓളകെട്ടിച്ചോട്ത്ത് വാപ്പയും പിന്നെ ഉമ്മയും അഞ്ചും മക്കളായിരുന്നു വാപ്പ ഉമ്മറക്കോയിട്ട് മരിച്ച്. പിന്നെ ഉമ്മ ഇങ്ങനെ വയ്യാണ്ടിരിക്കേണല്ലോ ഇവര് രണ്ടുപേരും കൂടെ ഉമ്മറക്ക് പോയത്. ബാപ്പയും ഉമ്മയും കൂടെ. ബാപ്പ പക്ഷെ അവെടന്ന് വയ്യാണ്ടായി അവടെ ഹോസ്പിറ്റൽല് അഡ്മിറ്റായി. പത്തിരത്തിരണ്ടൂസം കഴിഞ്ഞപ്പം മരിച്ച്.
ആഹ് ആഹ്.
ഉമ്മ ഇപ്പളും ഉണ്ട് പിന്നാ മൂത്തത് പെങ്ങളാണ് അയ്ന് രണ്ട് കുട്ടിയേള്ണ്ട്. മൂന്നാമത്ത പ്പ ഗർഭിണിയാണ്. പിന്നെ രണ്ടാമ ത്ത ദിവനാണ്. പിന്നെ ഈന്റെ താഴൊരനിയനുള്ളത് ഉസ്താദാണ്. പിന്നയ്ന്റെ താഴൊരു പെങ്ങള നിക്കാഹാണ് അടുത്ത മാസം. അടു ത്ത മാസം നികാഹാണ്. പിന്നെ ആഹ് ഒരാള് കെട്ടിക്ക്യാൻണ്ട്. അടുത്ത മാസം നിക്കാഹാ. പിന്നെ ഈ ചെറിയ ആ കുട്ടിയാണ് പതിമൂന്ന് വയസ്സായത്.
ആഹ് ആഹ് ആഹ് ആഹ്. അപ്പൊ ഓലെക്കെ ഇപ്പാര നോക്കാ.
അവരൊക്കെ ഇപ്പാ ഉമ്മാന്റെ ഉമ്മണ്ടവിട.
ആഹ് ആഹ്.
അവരാണ് നോക്ക്ണ്. ഉമ്മ തീരെ വയ്യാണ്ടായി. പക്ഷെ ഉമ്മാന്റെ ഉമ്മാ അത്യാവശ്യം ആരോഗ്യം ഒക്കെ ഉള്ള ആളാ.
ആഹ്
ഉമ്മ ഉമ്മാനേലും വയ്യ മോൾക്ക് അങ്ങൻത്ത ഘട്ടായി.
ആഹ് ആഹ്. ആ ഇമ്മാക്ക് ഇങ്ങട്ട് വെരെക്കെ നോക്കാൻ വെയ് കോ?
മാ അല്ലാ പുള്ളികാരത്തിക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് മോളാണ് അവശതയായത്.
ആഹ് ആഹ് കൊഴപ്പല്ല.
ആഹ് പിന്നെ അയിൻ്റെ അനിയത്തി വരുഎടക്ക് അമ്മായിമ്മടെയ്. അവൾടെ അമ്മായിമ്മടെ അനിയെത്തി എടക്കെടക്ക് വരും. ഇപ്പാസ്പത്രീന്ന് വന്നപ്പം ഒരൂസം വ ന്ന് നിന്ന്. ആഹ് പിന്നാസ്പത്രീന്ന് വന്നപ്പം ഒരൂസം വന്ന് നിന്ന് പിന്നെ എത്രൂസം വരറ്റെന്ന് ചോയിച്ചപ്പം ഞാൻ പർഞു വേണ്ടാന്ന് പർഞ് എന്താന്ന് നെലത്താണ് കെടക്കണതേ.
ആഹ്.
അപ്പോ നമ്മള് എനിക്ക് നെൽത്ത് കെടക്കാൻ പറ്റില്ല. എനിക്ക് എണീക്കാനൊന്നും പറ്റില്ല കെടന്നാല്. കാലിങ്ങനായോണ്ടേ പിന്നെ തലങ്ങണി സാനങ്ങളൊക്കെ വെച്ചക്കാണ് ഞാൻ കെടക്കണത്. അപ്പ അത് വന്ന് ദ് നെൽത്ത് കെടക്കുമ്പം നമുക്കൊരു വെഷമാണ്. ഞാൻ പറഞ് വരണ്ടാന്ന്. ആഹ് നമ്മള് മോളിൽ കിടന്നവരെ താഴെ കിടത്തണത് മര്യാദ അല്ലല്ലോ.
ആഹ് ആഹ്.
അപ്പൊ വരണ്ടാന്ന് പർഞ്.
ആഹ്.
അവൻ വന്ന് ചോയിച്ച്, ഏഹ് ഇങ്ങനെ വര്ണ് വരട്ടേന്ന് ചോയിക്ണ്ട് ഞാൻ പറഞ്ഞു വേണ്ട മോനെ താഴെ കെടക്കുമ്പോ നമുക്ക് ഒരു വെഷമോണെന്ന് പറഞ്ഞു
ആഹ് ഓഹ് മാപ്പള വരവില്ലേ
ആഹ് പുള്ളി വരും ശനിയാഴ്ച വരും
ആഹ്
ശനിയാഴ്ച വന്ന് ഞായറാഴ്ച പോകും കഴിഞ്ഞ വെള്ളിയാഴ് ച്ച വന്നിട്ട് ഏ തിങ്കളാഴ്ച്ചയാണ് പോയത് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാനുണ്ടായി
ആഹ്
കൊച്ചിങ്ങനെ മേത്ത് പൊടി പൊടിന്ന് പൊന്തിയിട്ടേ
ആഹ് ആഹ്
ഹോസ്പിറ്റലിൽ പോയി വന്നപ്പ തന്നെ പോയി
അത് ബദറോ അങ്ങനെ എന്തോ അല്ലേ
ഓഹ്
ആഹ് പൊടി പൊടി പൊന്തിയത് കുട്ടികൾക്ക് ഇണ്ടാവണ അതല്ലേ ബതറോ അങ്ങനെ എന്തോ പറയില്ലേ
ആഹ് അത് കര ഇവിടെ പറയണെ കരപ്പെന്റാന്നാണ്
കരപ്പെല്ലെ ആഹ് ആഹ്
നിങ്ങളെ നാട്ടില് അതാ അങ്ങനെയാണല്ലേ പേര്
ആഹ് ആഹ് മതറ് പൊടിയാറ്
ആഹ് ഇവിടെ കരപ്പൻന്നാണ് പറയാറ്
ആഹ്
ഇ കൊട്ടല്ല
അയിന് ഹോസ്പിറ്റലില് കൊണ്ടോണ്ട ആവശ്യം ഇല്ലല്ലോ
ഹോസ്പിറ്റലിൽ കൊണ്ടോണന്ന് വെച്ചാലേ ആസ്പത്രിലാരുന്നപ്പം പേ ഇവള്ക്ക് പാമ്പേഴ്സാണ് വെച്ചിരുന്നത്
ആഹ് അയിന്റെ ഇൻഫെക്ഷനാ വിചാരിച്ചോ
ആഹ് അല്ല അയിന്റെ ഇൻഫെക്ഷൻ തന്നെയാണെന്ന് ഇപ്പൊ ഡോക്ടറ് പറയണത് അവിടെയാണ് ആഹ് ആഹ് പാ ഈ പാമ്പേഴ്സ് വെച്ച സ്ഥലത്താണ് കൂടുതലും അപ്പൊ ഡോക്ടറ് പറയണത് ഇപ്പൊ ഇൻഫെക്ഷനാണെന്നാണ് പറയണത്
ഇന്റെ ചെറിയ മക്കൾക്ക് ഏഹ് ഉം രണ്ട് പാമ്പേഴ്സ് ഡെയ്ലി രാവും പകലും ഇട്ട് കൊടുത്തിരുന്നു ഡോക്ടറ് പറഞ്ഞിട്ട്
ആഹ് ഇത് പാമ്പേഴ്സ് ആസ്പത്രിൽ നിന്ന് പാമ്പേഴസ് ഇട്ട് പിന്നെ നമ്മ അത് കൂടാണ്ട് ഒരു പത്തോസം ഇവടന്നപ്പം ഇട്ട് ക്ഷെ അപ്പഴത്തേനും ഇവള്ക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോ പാമ്പേഴസ് മായ് മാറി വേറെ അപ്പൊ ഓള്ക്ക് പ്രശ്നം വന്നപ്പൊഴത്തേനും ഇപ്പൊ തുണി ഉടുത്തിട്ട് തുണിടെ മോളിലാ പാമ്പേഴ്സ് കെട്ടണെ അപ്പൊ ഈ മൂ ത്രൊഴിക്കുമ്പോ പൊറത്തക്ക് വരൂല്ലല്ലോ അല്ലെങ്കി മൂത്രം ഒഴിക്കുമ്പോ എല്ലാടത്തും ആവും
ആഹ് ആഹ് ആഹ് ഇവര്ക്കെ ലെ എൻ കുട്ടിയളാണെ ലാസ് ച്ചിട്ടതേ അപ്പൊ ഉം അപ്പൊ ഓല് ക്ക് ഒരാൾക്ക് വയറിന് കൊറച്ച് ലൂസ് ഇണ്ട് പറഞ്ഞിട്ടേ അത് കൊറച്ചീസം കൊണ്ട് ശെരിയാകും അപ്പൊ പാമ്പേഴ്സ് രണ്ടെണ്ണം
ഹലോ ശെരിയെന്നാട്ടോ ശെരി ശെരി ശെരി ആഹ് എന്ന ലക്ഷ ആായി